ഹലോ
ഹലോ കേക്കാവുന്നുണ്ടോ ഓക്കേ എന്തൊക്കെയാ വിശേഷം. ഫ്രീ ടൈം എങ്ങനെയാ ഇയാള് ഉപയോഗിക്കാറ്. ഫ്രീ ടൈമൊക്കെ ഇരിക്കുമ്പ എന്താ വർക്ക്?
അങ്ങെ ചെലപ്പോ എന്തൊലൊക്കെ വായിക്കും ചലപ്പോ സിനിമ കാണും.
സിനിമ കാണും ആഹ്
അങ്ങനെയൊക്കെ ചിലപ്പോ
ആ ഓക്കെ ഓക്കെ ആണോ ആ ആ വേ അരെന്തിലും ചറിയ പാർട്ട ടൈമായിട്ട് എന്തങ്കും വർക്കൊക്കെ ചെയ്യോ
അത് ചെറിയൊരു വർക്കൊക്കെ ചെയ്യണ്ട ഇല്ല ഇല്ല അങ്ങനത്തൊന്നും സ്റ്റിച്ചിങ് വെച്ച് കഴിഞ്ഞാല് പുറത്തക്കല്ല വീട്ടത്തൊക്കെ ചെയ്യും എന്റെ പിന്നെ നമ്മളത് മാത്രം
ആഹ് നമ്മക്ക് നമ്മൾക്ക് ലാഭം ഉണ്ടായ മതി അല്ലേ ഞാനും അങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യും പക്ഷെ പുറത്തേക്ക ആയിരിക്കും ചെയ്യില്ല ആ അതായത് കാശിന് തയ്ച്ച കൊടുക്കില്ല നമ്മൾക്ക് ഇപ്പോ അതുപോലെ നൈബ്സൊക്ക ഉണ്ട് ചിലപ്പോ ചെറിയത് എന്തെങ്കിലും കീറിതോ അങ്ങനൊക്കെ കൊണ്ടുവരിവാണെങ്കിൽസ്റ്റ് തയ്ച്ച കൊടുക്കും എന്നന്തായാലുംക്ക് എനിക്ക് ഇഷ്ട തയ്ക്കണ ഇഷ്ട അപ്പൊ വെറുതെരു രസത്തിന് പോയിട്ട് കുറച്ച കാലം പഠിച്ചായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ചെറിയ പൊടിക്കൈകളൊക്കെെ ചെയ്യും പിന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇയാള്